ആ ആഹ് എന്തോന്ന ചെയ്യ മഴയെല്ലാം ഉണ്ട് ആഹ് ഇവിടെ ഇപ്പൊ വീണ്ടും നല്ല മഴ
ഓ ഓക്കെ ഞാൻപ്പ ഇങ്ങനെ ഇവിടെ മഴയൊന്നുല്ല. ഞാനിങ്ങനെ ഫോണ് കളി ചോണ്ട് ഇങ്ങനെ ഇരിക്ക്യാണ്.
ആഹ്
ഉം ഫോണില്ലാതെ പറ്റുന്നില്ല നമ്മള് ഞാന് ആഹ് സിൻമ ചോയ്ച്ചാ അങ്ങനെ ഇണ്ട്. ചെറുതായിട്ടൊക്കെ അഡിക്ഷൻ ഇണ്ടന്ന് ഡൗട്ട്ണ്ട് സത്യം പറ്ഞ്ഞ.
ആഹ് ആ തീയേറ്ററിലൊക്കെ പോയി സിനിമ കാണോ
ആഹ് ഞാന് ഇങ്ങനെ ഒറ്റക്ക് ഞാൻ പോവാത്തില്ല ഇങ്ങനെ വീ വീട്ടില അങ്ങനെ ആ എടീലൊക്കെ ഇങ്ങെനെ പോകും വീട്ടിലിങ്ങനെ ഇപ്പൊ ചേട്ടമ്മ പറയു പറയ്
ആഹ് ചേ ആ ചേട്ടന്മാരൊക്കെ ഉള്ളേ കൊണ്ട് അവരടെ പോവെല്ലേ
ആ അവരൂടെ പോകും. അവര് വരുമ്പോ പോകും. ഇങ്ങനെ അവരെപ്പളും ഇങ്ങനെ വീട്ടില് ഇണ്ടാവാറില്ല അപ്പോ അപ്പ വന്നാ പോവും. ച്ചെ അവിടെ എങ്ങനെ
ആഹ് ഇവിടെ ഞാൻ എന്നട്ട് കുറേ നാള് പോയില്ലായിരുന്നു ഇപ്പ വാഴ നല്ല സിനിമയെന്ന് പറഞെ ഇപ്രാവശ്യം
ആഹ് വാഴ വാഴ ഓ ഒക്കെ ഇക്ക്യന്ത് വാഴ എനിക്ക് വാഴ എനിക്ക്ത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. ഞാനിങ്ങനെ ഫോണിലാണ്.
ആഹ് ഇപ്പഴ് ഈ പത്ത് ഒ എട്ടാം തീയതി ഒ ടി ടി റിലീസ് ഉണ്ടെന്ന് പറ്ഞ്ഞു ഹോട്ട് സ്റ്റാറില്.
ആഹ് ഞാന അങ്ങനെയല്ലേ ഞാൻ പ്രിന്റാ ഇര്ന്ന് കണ്ടത് സത്യം പറ്ഞ്ഞ അപ്പോ. എനിക്ക് അങ്ങനെരു ആഹ് ഈ പാടനുള്ള ഒരു തിയേറ്റർ. എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിം ആണെന്ന് എനിക്കറിയ പക്ഷേ. എനിക്കങ്ങനെ കാണാൻ പറ്റിട്ടില്ല അപ്പോ.
പ്രിന്റ് പക്ഷേ അത്രത്തോളം ക്ലാരിറ്റി നമുക്ക് ആഹ് ഒരു ഇത് തോന്നൂലല്ലോ.
ഇണ്ടാവില്ല ഇണ്ടാവില്ല അതാണ് എനിക്ക് കണ്ടപ്പോ അങ്ങനെ വലിയ ഇതൊന്നും തോന്നിയില്ല സത്യം പറ്ഞ്ഞ.
അത് ചെലപ്പം ഇങ്ങനെ ഫോണില് കണ്ടത് കൊണ്ടായിരിക്കാം കാരണം. പിന്നെ അതുകൂടെ നമുക്ക്ത് ഇടയില് മറ്റേ സ്റ്റെക്കും അങ്ങനെയൊക്കെ ഉണ്ട്. ഓ.
ആഹ് പിന്നെ അതിനി ഇടയ്ക്ക് ബാഗ്രൗണ്ടില് സൗണ്ടും കാ കാര്യങ്ങൾ തിയേറ്ററിന്റെ അങ്ങനെയൊക്കെ ഇല്ലായിരുന്നു.
ആഹ് അതെ അതെ. അപ്പൊ ഇങ്ങനെ ലവ എ ഞാൻ കണ്ട് സത്യം പറ്ഞ്ഞഴിഞാല് ബാഴനെ കുറിച്ചിട്ട്. ഫുള്ള് നമ്മുടെ ഫോണിൽ നോക്കുമ്പോ ഫുള്ള് അത് തന്നെ വരുന്നു അപ്പൊ ആഹ് ഒരു. ആഹ് ഒരുതില ആഹ് ഒരു എക്സൈറ്റ്മെന്റ പോയി കണ്ടതായിരുന്നു സത്യം പറ്ഞാ അത് കിട്ടിയപ്പോ. എനിക്ക് തോന്ന അത് റ്റർല് പോയി തന്നെ കാണേണ്ട ഒരു ഫിലിം ആയിരുന്നു തോന്നുന്നു.
ആഹ് ഇപ്പോഴും തിയേറ്ററിലൊക്കെ ഓടാണ് ഓ ടി ടി റിലീസാണെങ്കിലും തിയേറ്റർ റിലീസും ഉണ്ട് ഞാ
ആഹ് ഉണ്ട് ആഹ് പിന്നെ അത് കണ്ടല്ലോ കൊ പിന്നെ നമ്മള് ഫോണിൽ കണ്ടിട്ട് പിന്നെ അത് തിയറ്റർല്
ആഹ് അത് തന്നെ ഫസ്റ്റിലെ നമ്മള് തി പോയി കാണക്കാതെന്തോന്ന അറിയോ അത്.
അതെ ഹ ഹ അതെ അപ്പോ എങ്ങനെ? വാഴ ഞൻ ഫുള്ള് ഞാന് ഇത് തന്നെ കണ്ടു ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും. ഒന്ന് ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നു ഇവിടെ വീട്ടില് ടി വി വെച്ചിട്ടാണ്.
ആഹ് ഞാന് ഫസ്റ്റ് ഈ ഒ ടി ടി റിലീസ് ആയപ്പോഴ ഞാൻ ഹോട്ട് സ്റ്റാർ വഴിയാണ് കണ്ടത്.
ആഹ് ഞാന അതില് ആഹ് ടി വി കണക്ട് ചെയ്തിട്ട് അങ്ങനെ കണ്ടത്. പിന്നെ സെക്കൻഡ് ഇങ്ങനെ പ്രിന്റായിട്ട് ഫോണിൽ തന്നെ കണ്ടു.
മക്കൾ എപ്പോഴും കാ നമ്മള് ടി വി ഇട്ട അപ്പ അവർക്ക് കാർട്ടും വക്കണ തീ വിട്ടില്ലെങ്കിൽ പ്രശ്നല്ല പക്ഷേ. സിനിമ നമ്മളെ ഒര് ആവശ്യത്തിന് വെക്കും അപ്പോഴ അവർക്ക് കാർട്ടൂണ് അവര ആവശ്യങ്ങള്ൾ കാണണം. അതുകൊണ്ട് ഫോണില് അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി എല്ലാം കാണാലേ നടക്കുള്ളൂ. ടി വിയിൽ കണ്ടിട്ട് കൊറച്ചു നാളായി.
ഓക്കെ ഓക്കേ എ ച്ചി എങ്ങനെയാണ് ഏതൊക്കെ ഫിലിം ഇഷ്ടം ഇങ്ങനെ. ആഹ് മറ്റേ.
എങ്ങനത്തെ സിനിമയാണ് ഇഷ്ടം കോമഡിയാണോ റൊമാൻറിക്കാണോ ആക്ഷനാണോ എങ്ങനെയാണ്? എങ്ങനത്തെ ഫീ
ആഹ് ഇല്ലാ. കാണ എന്നാലും കൂടുതലും ഇഷ്ടം കോമഡി ആഹ് പിന്നെ ഹോറർ എല്ലാം നല്ല ഇഷ്ടമാണ് പിന്നെ. ക്രൈം ത്രില്ലറ്ണ്ടല്ലോ. അങ്ങനെ ത്രില്ലർ മൂവികളുണ്ടല്ലോ അതാണ് കൂടുതലും ഇഷ്ടം ഞങ്ങൾക്ക് പിന്നീട് എന്താ? എന്തേന്ന് ഇങ്ങനെ നമുക്ക്ന്നെ തോന്നുന്നത് കാണാൻ തോന്നി പോയി.
ണ്ടാവല്ലോ അല്ലെ ആഹ് ശരി ശരി
സിനിമകളെല്ലാം ഇഷ്ടമാണ്
ആഹ് എനിക്ക് വളരെ പ്രസത്യ പറഞ്ഞ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ കരയുന്ന ശീല് അതായത് ഇമോഷണൽ കങ്ങനെ കരയുന്ന ഫിലിം സത്യം പറഞ്ഞ ഇൻകിഷ്ടല്ലാട്ടോ കാരണം നമ്മളൊരു സിനിമ കാണുന്നത് എന്താ നമ്മളൊരു നല്ല രു എന്റർടൈൻമെന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല അയ്ല് ഇല്ല ഇര്ന്ന്
ആഹ് അപ്പഴ നമ്മുക്ക് കോമഡിയൊക്കെ നല്ലതായിരിക്കും കേട്ടാ അങ്ങനെ ഉണ്ടെങ്കി
ആഹ് അല്ല ഞാനങ്ങനെ കാണും പക്ഷെ എനിക്കങ്ങനെ കൂടുതലും എനിക്കിങ്ങനെേപോലെ കോമഡി റൊമാൻറിക് പം നമുക്കൊരു എസൈറ്റ്മെന്റ് ഉണ്ടാവും
ആഹ് കാണാ ഒരു നെഗറ്റീവ് മറ്റേതാകുമ്പോ മക്കൊരു മനസ്സിനകത്തൊരു വല്ലാ ത്തൊരിതായിരിക്കു അ
അതെ അതെ പിൻ പിന്നെ ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കു അപ്പൊ പിന്നെ
ആഹ്
അത പിന്നെ അപ്പൊ അതിന്റെ കാര്യ എനിക്കങ്ങനെ കൂടുതൽഷം അങ്ങനെ ഇതേപോലെ ഏഹ് ക്ഷം ത്രില്ലർ ഏഹ് പിന്നെ കോമഡി അങ്ങനെ ക്കെയാണ് എനിക്കിഷ്ടം
ആഹ്
ഉം ഏഹ് ചേച്ചിക്ക് ഏത് ഏത് നടനാണ് ന്നെ ഇഷ്ടം ന
ആങ്ങനെ ഫേവറേറ്റ് ഒന്നുല്ല എല്ലാ സിനിമകളും കാണും
ഓഹ് എങ്ങ
സിനിമാ നടന്മാരെല്ലാസ് സിനിമകളും കാണും ആഹ് മമ്മൂട്ടി മോഹൻലാല് അവരെല്ലേ ഇല്ല ചെണ്ടായിട്ടുള്ള പിന്നെ ഞാൻ എ ല്ലേലു അങ്ങനെ ഫേവററ്റ് ഒന്നുംല്ല എല്ലാരേം ഇഷ്ടവാണ് അങ്ങനെ ഇഷ്ടമില്ലായി
ഓഹ് ഓക്കെ എങ്ങനെ തമിഴാണോ മലയാളാണോ എങ്ങനെ ഹി
ആഹ് ഞാൻ തമിഴ് തമിഴും കാണും ഹിന്ദി സിനിമ അങ്ങനെ അധികം കാണാറില്ല ആഹ് പാട്ട് അങ്ങനെ കേൾക്കും.
ഓഹ് ഓക്കെ ഓക്കെ സേം ഞാനും അതേപോലെ തന്നെട്ടോ.
ആഹ് സിനിമ പിന്നെ നമ്മക്ക് ലാംഗ്വേജ് എത്ര ഒരു വശംമില്ലാത്ത ത്യങ്ങൾ കൂടുതലും മനസ്സിലാവ് ല പക്ഷെ തമിഴാണെങ്കി കുഴപ്പല്ല നമുക്ക് മനസ് പറയാം വലുതായിട്ട് അറിയില്ലെങ്കിലും കേട്ടാ മനസ്സിലാവുല്ലോ.
ആഹ് ആഹ് ഓക്കേ അല്ല എനിക്ക് ഇതേപോൽ തന്നെ എനിക്കിങ്ങനെ തെലുങ്ക്ക്കെ ഇഷ്ടാണ് അതായത് അപ്പൊ അത് കുറച്ചും കൂടിയും ഒരു റൊമാന്റിക് ഒക്ക ആവുല്ലോ അപ്പൊ പ്രൊഫക്ഷെ ലൊജിക്കൊന്നീ തല്ലെങ്കിലൊന്നും ഇല്ല അത് വേറെക്കാര്യം.
ഏഹ് ഞാൻ തെലുങ്ക് മൂവി എന്ന് വെച്ചാ. പ്രഫാസിന്റെ എല്ലാം തെലുങ്ക് മൂവിയൽ മുമ്പെല്ലാം അത് കണ്ടിട്ടുണ്ട് വാ പ്പ വിടെ കാണ കേട്ടാ ഭയങ്കര സിനിമാഫാനാണ് വാപ്പ അന്ന് ഡിവി ഡി ഗ്യസിറ്റികളല്ലാം അന്നൊക്കെ കണ്ട കണ്ടാണ് സിനിമ ഫാൻ പിന്നെ ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ആഹ് ക്രിക്കറ്റ് ഞാനും കാണോട്ടോ ക്രിക്കറ്റ് ഞാന് ഐ പി എൽ ഒക്കെ ഞാൻ കാണും ഉം അല്ല ഞാൻ തെലുങ്ക് വ അല്ലു അർജൂന്റെ ഫിലിമ പ്പ പണ്ട്ക്കെ അമ്മള് മ
ആഹ് അല്ലുഅർജുനെ ഞാൻ തെലുങ്കില് കണ്ടിട്ടില്ല മലയാളത്തില് ഡബ് ചെയ്യുവല്ലോ അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആര്യ കൃഷ്ണ
ഓ ഓക്കേ ഓ അല്ല ഞാൻ തെലുങ്ക് ആ ഞാന് ഒരു നടുണ്ട് ആഹ് മറ്റേ എന്ത്യാന്ന് പറയും അതായത് ഈ ആറാറ് പറഞ്ഞ മൂവി അറിയില്ലേ
ആഹ് അറിയാം അറിയാം
ആ അതില് ഈ രാംചരന്റെ ഒപ്പം വേറൊരു ഒരുത്തനില്ലേ കുറച്ച് തടിച്ചിട്ട് അങ്ങനെ ഒരിതില്ലേ ആഹ് അപ്പം ഏഹ് എനിക്ക് അവൻന്റെ അവയ്ക്ക് അവൻ ഭയങ്കര ഇഷ്ടരുന്നു ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടാണ് അപ്പൊ ഒരു സ്റ്റേജ്ഒക്കെ ആകുമ്പോ എനിക്ക് ഭയങ്കര ക്രേഷ് ആയിരുന്നു അപ്പൊ അങ്ങനെ ഞാന് ആഹ് അവന്റെ ഫിലിമൊക്കെ ഞാനിങ്ങനെ തെലുങ്ക് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ദ്യം നമു നമുക്ക് ഇല്ലേ ഞാനിപ്പോ ഹിന്ദി ആണെങ്കിലും ആഹ് തെലുങ്ക് ആണെങ്കിലും ഇങ്ങനെ ക്രേഷ് തോന്നി ട്ടാ ഒരു സമയത്തായിരിക്കും ഞാനത് ആ ഹ്ആ ലാംഗ്വേജിൽ തന്നെ കാണാം അല്ലാതെ ഞാൻ കാണില്ല
ആഹ് നമ്മുക്ക് കാണുമ്പോ ഇനി എന്താണെന്ന് ചെല പ്പം നമുക്ക് കാണുമ്പ ഇത് കണ്ടാ കൊള്ളാംമന്ന് തോന്നുമ്പോ ഞാൻ അങ്ങനെ കാണും ചിലപ്പോ ഇൻസ്റ്റഗ്രാം റീൽ സിലൊക്കെ ഒരു സിനിമയെ കുറിച്ച് നല്ലതാണെ റിവ്യൂ കാണും അപ്പോഴ ഈ ഹോട്സ് സ്റ്റാറിൽ എനിക്ക് സബ്ക്രിപ്ഷൻ ഉണ്ട് അപ്പോഴ അതിൽ നോക്ക്പോ ചിലപ്പോ ഡബഡ് മൂവി ന്ന് പറഞ്ഞ് കടക്കുമ്പം അതിനകത്ത് ഇതൊക്ക കാണും ചിലപ്പോഴൊക്കെഞാൻ അങ്ങനെ എടുത്ത് കാണും
ആന് ഞാൻ കുറച്ചു മൂത്തിട്ട് കാണാത്തോ സത്യ പറ ഞാൻ അങ്ങനെ അങ്ങനെ കാണും പിന്നെ ഇപ്പൊ ഹിന്ദി മൂവി ഹിന്ദി മൂവിസ് ഒന്നും അങ്ങനെ മലയാളത്തിലേക്ക് അങ്ങനെ ഡബ് ചെയ്തിട്ട് അങ്ങനെ
ആഹ്ഹിന്ദി മൂവിസ് ഇല്ലേ അങ്ങനെ വലുതായി ഏഹ് പക്ഷെ ഇപ്പോഴ ഞാൻ ഒരു സിനിമ ട്വൽത്ത് ഫെയിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ട് അത് ഞാൻ ഇങ്ങനെ കാണണന്ന് വിചാരിച്ചച്ച് വെച്ചേക്കുന്നു കണ്ടില്ല
ആഹ് ഞാനിങ്ങനെ എനിക്ക് മറ്റേ എനിക്ക് സിദ്ധാർത്ഥ് കബൂർ പറഞ്ഞിട്ട് ഒരാളുണ്ട് സോറി സിദ്ദഹ് മൽഹോത്ര ഒരു ഒരു പയ്യന് ആ മറ്റേ കിയാര അവൾളുടെ ഹസ്ബന്റ് ആഹ് ആഹ് ഒകെ അതും ഇതേപലെ ഒരു സ്റ്റേജിൽെത്തിയപ്പോ ആഹ് അച്ചക്കന വക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ അവന്റെ കുറച്ച് സിനിമയുണ്ട് എ എക്ലിയ വൻ അല്ല ആഹ് എക് വില്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സിനിമകൾ ഉണ്ടവന്റെ
ആഹ് അതില പാട്ടെല്ലാം സൂപ്പറാണ് ഞാൻ സിനിമയിൽ ന്ന് അങ്ങനെ കാണാനുള്ളരു തോന്നിട്ടില്ല എ
അത് ആര തന്നെ മൂ മൂത്തിട്ടാണ് എട്ടൻ കണ്ടത് അപ്പൊ അങ്ങനെ ഇപ്പ അങ്ങനെയൊക്കെ ഞാന് മൂവീസിന്അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അതെ ഞാനങ്ങനെ ഹിന്ദി ഹിന്ദിയാണെങ്കി ഞാൻ കണ്ടിട്ടില്ല
ഇത് ഞാൻ കാണും കേട്ടോ തമിഴ് ഇഷ്ടം പോലെ വിജയ് കൂടുതലും വിജയ് സൂര്യ അവരെ സിനിമകളാണ് കാണണത്
ആഹ് അല്ല തമിഴ് പിന്നെ നമ്മള് എല്ലാ മലയാളിഷും പിന്നെ കാണുന്നത് ഫിലിംആണല്ലോ അത് പിന്നെ അത് പ്രത്യേകിച്ച് നമ്മള് പറയണ്ട ആവശ്യ ഇല്ല സത്യം പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ മലയാളീസും കാണൂല്ലോ ഉംഎനിക്കതെ ഞാനും ഭ ഭയങ്കര ഇത് വിജയ് ഫാനാണ് അപ്പൊ വിജയിടോടുള്ള സ്
ആഹ് ഇപ്പൊ ഇനിയിപ്പ വിജയിയുടെ സിനിമകളൊക്കെ ഇനി പഴയതേ കാണത്തോള്ളൂ ഇനിയിപ്പം മു ഖ്യമന്ത്രി ആയി
സത്യം സത്യം അതെ അതെ ഇപ്പായിട്ടടെ എനിക്കൊരു പ്രശ്നം ണ്ട് സത്യം പർഞ്ഞോ ഉം അപ്പ അങ്ങനെ പിന്നെ എനി ഇതേപോലെ ഞാ താഴോട്ടിൽ ങ്ങനെ വിജയിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ എനിക്കാണെങ്കും മ എനിക്ക് അങ്ങനെ ഇഷ്ടൊന്നുമില്ല അങ്ങനെ
ആഹ് എനിക്ക് അങ്ങനെ മലയാളത്തിലെ എഹ് തമിഴില് എനിക്ക് വിജയ്, സൂര്യ അവര് രണ്ടുപേരെയാണ് എന്ന് വെച്ച ആഹ് ഇഷ്ട അവരെ സിനിമകളും ഇഷ്ടമാണ് നല്ല കഥകളുള്ള സിനിമകളല്ലെ എല്ലാം.
ഉം അപ്പോ
അപ്പ എനിക്കും അങ്ങനെ എനിക്ക്‌ മോഹൻലാലിനെ അതായത് മോഹൻലാലിന ഒക്കെ ഇഷ്ടാണ് പക്ഷെ എനിക്ക് മോഹൻലാലിലെ പണ്ടത്തെ ഇതില്ലേ അതായത് ഈ നരസിംഹം, മാറാൻ, തമ്പുരാൻ അങ്ങനെ ആഹ് ഒരു കാലഘട്ടത്തിലല്ലേ
എനിക്ക് അവരെക്കെ ആഹ് സിനിമകളും മമ്മൂട്ടിയിലും ജയറാമിന്റെ കുടുംബ ചിത്രങ്ങളുണ്ട് അത എനിക്ക് നല്ല ഇഷ്ട്ടാണ് റിപ്പീറ്റ് വാലിയുള്ള സിനികളുണ്ട് പക്ഷെ ഇപ്പടുത്ത സിനിമകളൊന്നുറിപ്പീറ്റ് വാല്യൂ ഇല്ല.
അതെ അതെ സത്യം ഇപ്പൊ വന്ന ഒരു സി ഒരു പ്രാവിശ്യം കണ്ടാൽ തന്നെ അയ്യേ സത്യ ണ്ട് എന്താ തോന്നും.